ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക് ന്ന്ണ്ട്
ആ ഹ് ആഹ് പിന്നെ വൈറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞോ പിള്ളേര് വന്ന് കുളിം ജപൊക്കെ കഴിഞ്ഞ് അവര് ചായി ഇതൊക്കെ കൊടുത്തിട്ടിരിക്കുന്നു
ആ രണ്ടു പിള്ളേരുണ്ട് ലെ
രണ്ടു പേരുണ്ട് ഒരാളെ പോയിട്ടുള്ളൂ ഒരാളെ അങ്കൽവാടിക്ക് പോയി കൂട്ടിക്കൊണ് വന്നു അവനെ കുളുപ്പിച്ചു അവന് ചായ കൊടുത്തു
ഞാ ആഹ് ഉ ഈ നേരാവുമ്പോ പിന്നെ കുട്ടികളുടെ തെരക്കാണല്ലോ ല്ലെ
അവരവിടെ ഇരിക്കുന്നു അവരെ രണ്ടുപേരെ ഇരുത്തിട്ട് നമുക്ക് കുളിക്കാൻ പോകൻ പയ്യ വരണംന്ന് കുളിക്കാൻ പോണെങ്കി
എല്ലങ്ക ഉ ലെ
ആഹ് ആ രണ്ടുപേരും കൂടെ അടിയാവുംഅങ്ങോണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു
ആ ആ അധികം വ്യത്യാസം ഇല്ലാ നെ രണ്ടു പേരും
ആ രണ്ടു വയസിന്റെ വ്യത്യാസം
ഞാ ആഹ് ആഹ്
അവള് യു കെ ജി അഞ്ചു വയസ് അഞ്ചര വയസ്സ് അവന് മൂന്ന് വയസ്സ് ഒരു മാസും
ആഹ് ആഹ്
ഉം ഉം
അവരുംകുട്ട്യാള്ക്ലാസ്സിന് പോയ എന്താ പരിപാടി
ഒരുപരിപാടീം ഇല്ലവീട്ടില് ഇരിക്കവീട്ടിലെ പണി കഴിഞ്ഞിട്ട് വേറെ നേരം ഇല്ല
ഞഎന്തേലും വേറെ വർക്കെന്തെലും എന്തേലും ചെയ്തിരുന്നോ
ഇപ്പ എങ്ങനെ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല കല്യാണത്തിന് മുന്നേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കൊച്ചി ലുലുമാളില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
അ എന്നാ വർക്ക് ചെയ്തോണ്ട് ന്നപ്പഴാണ് കല്യാണം ആഹ് കല്യാണം കഴിഞ്ഞ ഇപ്പൊഴാണ് പിന്നെ ഇങ്ങോട്ട്ന്ന പഠിപ്പിക്ക എന്നൊക്കെ പറഞ്ഞ കൊണ്ടുവന്നേ പ ക്ഷെ പഠിപ്പിക്ക ഒന്നും വിട്ടിട്ടില്ല
ഹ
ഇപ്പ എന്നാ ഞാൻ ചോദിച്ച ച്ചോട്ടെ ഇങ്ങനെ ജോലിക്ക് ക്കും പൊക്കോട്ടെ മെച്ചപ്പും വേണ്ടാന്ന് റഞ്ഞ് അടിക്കല്
ഹസ്ബന്റ് എന്തേയ്ണ്
ഹസ്ബന്റിന് പെയ്ന്റിങ്
ആഹ് ഇല്ല വീട്ടില് വേറെ ആരു ഇല്ലേ അപ്പൊ കുട്ടികളെ നോക്കാൻ പഠിക്കാൻ പോവാനൊന്നും
അച്ചായനും നും അമ്മയുണ്ട് അമ്മ തൊഴിലുറപ്പിന് പോവും അച്ചായൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പം പുറത്തേക്ക് പോയിക്കഴിഞ്ഞാല് ഒരു മണിയൊക്കെ ആകും ഒന്ന് കേറി വരുവാന്നെങ്കില്
ആഹ് ആഹ്
എന്താലും പോണം മീട്ടില്ഇരുന്നിട്ട് കാര്യഇല്ല
അഅ ഇവരെ സ്കൂളിലാക്കിയിട്ടോ അങ്ങനെ യെങ്ങാനും പോയാലും മതിക്ഷെ അതിന് ചെറിയാനന്നും കൂടെ വല് താവണം
അതെ അവര് ഇനി അടുത്ത കൊല്ലം നോക്കണ്ടി വരും ഇകൊല്ലം അങ്ങനെ പോയി അടുത്ത കൊല്ലം നോക്കണം അടുത്ത കൊല്ലം എൽ കെ ജിൽ വിട്ടിട്ട് എൽ കെ ജിയിലൊക്കെ ആവു മ്പോൾ രാവിലെ എട്ടര ആവുമ്പോത്തേക്കും വണ്ടി വരും പെണ്ണിനെ വിടുമ്പോഴെ അങ്ങനെ രണ്ടു പേരെ ഒരു ബസ്സിനങ് വിട്ടഴിഞ്ഞാൽ പിന്നെ നാലേ മുക്കാലിനെ വരള്ളൂ അപ്പത്തേക്ക് എന്തായാലും ആ അച്ചായൻ ഉണ്ടാവും ഇവിടെ പിള്ളേര് ഇട്ട് നോക്കി കോളും അപ്പോഴേക്ക് ഒരു അഞ്ചുണി ആവു മ്പതേക്കും നമ്മൾ എത്തിയാ മതിയല്ലോ അങ്ങനെ ക്കെ മനസ്സിലുണ്ട് കെട്ടിനോട് പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞാല് ഒര് എതിർപ്പേ പറയുള്ളൂ അതുകൊണ്ട് പിന്നെ ഇപ്പൊന്നും പറയാൻ പോയിട്ടില്ല
ഉ കുട്ടികളൊക്കെ ഒന്നുകുടി വലുതായി കഴിഞ്ഞാ പിന്നെ ഫുള്ള് ഫ്രീ ആണ് നമ്മള്
അസുഖങ്ങള് വന്നഴിഞ്ഞാലും പെട്ടെന്ന് മാറാനും പാടാ
ആഹ് അഹ്അതാണ്
അവന് ആഹ് അവൻ ആഹ് ഇപ്പൊ രണ്ടാഴ്ച്ചോളം അവന് അംഗവാടി പോവാതെ ഇരുന്നിട്ട് ബയങ്കര മടിയായിരുന്നു
ആഹ് ആഹ് അങ്ങനെയൊക്കെ വരുമ്പം നമ്മള് ഈ ജോലി പോവാണെങ്കിലും പഠിക്കയാണെങ്കിലും നല്ലടങ്ങേറാ ണേ
ചോമെ
ഒരാഴ്ച ഒരാഴ്ച്ചേണ് അതെ ഇവിടെ ഒരാഴ് യും കഴിഞ്ഞ ആഴ്ച്ചേണ് ഫ്രീ ആയിരുന്നിട്ടുള്ള അതിന്റെ മുന്നത്താഴ് ച്ചയും ജലദോഷം പനിയായിരുന്നു ഒരാഴ്ച ലീവായിരുന്നു അപ്പൊ ഇന്ന് മുതല് വീണ്ടും ജലദോഷം വന്ന് വയ്യാണ്ടായി ഇപ്പതഇന്ന് മുതൽ വീണ്ടും ലീവ്
മന്ദ
ഉം അത അവർക്ക് വന്ന് നോക്കുമ്പൊ ഞങ്ങൾക്കും വരുന്നു പിന്നെ ഈ മഴ ഇങ്ങനെ നിക്കുന്നു ഇന്നാ ഒരു വെയിലുള്ളത്
ഉം ഉന്താ ഇ രണ്ട് പേരും കൂടി അടി അവിടുന്നമ്മ മാറി നിക്കാൻ പറ്റുന്നില്ല
ഏഹ്
അവരുടെ അടുത്തനിന്ന് മാറാൻ പറ്റണില്ല രണ്ടുപരും കൂടി അടി ഒന്ന് മാറി നിക്കുമ്പോത്തേക്കും
മ് ഹ് ഹ് ഹ്
അവ അവരുടെ രണ്ടിന്റെ മുമ്പില് ഞാൻ ഇരി ക്കും എന്നിട്ടും അവര് രണ്ടും കൂടെ അടിയാണ് ആഹ് ഒച്ചയും ബഹളോം ഒട്ടു പാടുവില്ല.
ഏ വേറെ ആരുവില്ലേ അവർക്ക് കൂട്ട് കളിക്കാൻ അടുത്ത വീട്ടിലുള്ളോരൊന്നും
ഇല്ല ഇല്ല ഇല്ല അങ്ങ് അവിടെ അങ്ങനെ പിള്ളേരൊന്നുല്ല അയ്യോ ഇവരെ വിടാൻ പ റ്റൂലാ ചെറുതിനെ അവൻ റോട്ടിൽ കൂടൊക്കെ ഓടും അവൻ ഒരു വീട്ടിലും വിടാൻ പറ്റത്തില്ല പക്ഷെ അതനുസരിച്ച് പെണ്ണാണെങ്കില് അവക്ക് ഒരു കൊഴപ്പവുമില്ല ഓരോന്ന് നശിപ്പി ന്നുല്ല അവനാ അങ്ങനെയല്ല അവൻ എല്ലാം നശിപ്പിച്ച് കളയും
ടി വി ഇരുന്ന് കണ്ടോളില്ലേ
ആ ടി വി കാണുന്നത് അവളെ കാണൂള്ളൂ കാർട്ടൂൺ വെച്ച് കൊടുത്ത അവളടെവിടിരുന്ന് കണ്ടോളും
ആഹ് ഇവിടെ പിന്നെ ടി വി ഇണ്ടായാ മതി ഫുൾ ടൈം അതിന്റെ മുന്നിൽ ഇരുന്നോളും
കത്തിയൊന്നും എടുക്കല്ല് പൊന്നൂ ഇങ്ങോട്ടിറങ്ങ് ആ
ഇവിടെ പിന്നെ ടി വി ടി വി രാവിലെ ഓണാക്കിയിട്ടതാണ് ടി വി അതിന്റെ മുന്നിൽ തന്നെ
പോയി കളിച്ചോ നളെ ലീവാണല്ലോ അല്ലേ പോയില്ലല്ലോ
ആഹ് ഇന്ന് ലീവാണ് വയ്യാത്തോണ്ട് പോയില്ല്യാ പക്ഷെ എന്നാലും നമുക്ക് ഡി സ്റ്റർബ് ഒന്നുമില്ല അങ്ങനെ ഇരി ന്ന് എന്താണ് ടി വിയും കണ്ടിരുന്നോളും വിശക്കുമ്പോ വിശക്കുമ്പോ എന്തെങ്കിലും കൊടുത്താ മതി ഉം വല്യാളും ഉണ്ട് ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ട്യൂഷ് ഇടക്ക് ട്യൂഷനുണ്ട് അയിന് പോണം
ആഹ് ആഹ് അന്നൊന്നും വെ
പിന്നെ കുറച്ച് ഡിസ് ഡിഫറൻസ് ഇണ്ട് രണ്ട് പേരും കൂടെ ആ അഞ്ച് വയസിന് വ്യത്യാസവുണ്ട് രണ്ട് പേരും കൂടെ അതുകൊണ്ട് പിന്നെ നമു ക്ക് വല്ല്യ പ്രശ്നമില്ലാ
ഇല്ല
എന്താണ് എവിടേ ക്ക് നമ്മൾ പോണോന്നുണ്ടെങ്കിലും അവരെ ഇവിടാക്കിയിട്ടാ റൂമിലിരുത്തിയിട്ടാ പോവുക ഉം ഉം നോക്കിക്കോളും വലുത് ചെറുതിനെ നോക്കിക്കോളും ജോലിക്ക് ഞാൻ പോയിരുന്നു ഇപ്പ പോന്നില്ലേ മുമ്പ് പോയിരുന്നതും ഞാൻ അങ്ങനൊയിരുന്നു ഇവിടാക്കിയിട്ട് പോവും വല്ല്യാള് നോക്കും
നോക്കും ഉം
വീട്ടില് വേറെ ആളില്ലാത്ത കൊണ്ട് നമ്മള് പോയി കഴിഞ്ഞാൽ അവരുടെ പഠിത്തവൊന്നും ശരിയാവുന്നില്ല ഉം വല്യ ക്ലാസ്സായി വരവല്ലേ അപ്പൊ അത് കാരണം പിന്നെ അതൊക്കെ നിർത്തി വീട്ടില് ആരെങ്കിലും വേണം വീട്ടില് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് പോവാണെങ്കിലും അവര് വരുമ്പഴത്തേ ക്ക് എന്തേലും ഒന്ന് എടുത്ത് കൊടുക്കാനോ
ആഹ് വേണം പിന്നെ നമ്മള് പോണേന് സപ്പോർട്ടും കൂടെ വേണം എന്നാലെ നടക്കൂള്ളൂ
ആഹ് അത് വേണം അതുണ്ടെങ്കിലല്ലേ അവര് നോക്കൂ ഉം
മറ്റുള്ളവരെങ്ങനെ പോ പോവ എടുക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം ഉത്സവമാണ് പക്ഷെ നമ്മളൊന്ന് പോട്ടേന്ന് ചോദിക്കുമ്പോത്തേക്കും തുടങ്ങും കൊ ച്ചിനെ ആര് നോക്കും കൊച്ചുങ്ങളെ ആര് നോക്കൂന്ന് ഉം
എന്താ കൊച്ചുങ്ങളിപ്പൊ ക്ലാസ്സിന് പോവാണെന്നുണ്ടെങ്കില് പ്രശ്നം ഇല്ല രാവിലെ പോയ വൈകുന്നേരം വരും ഉം അപ്പം നോക്കണ്ട ആവശ്യവില്ല
പെണ്ണിന്റെ ഒരു ചേട്ടൻ പുള്ളി വെച്ചാ ഇവിടുത്തേ ഹസ്ബൻഡിന്റെ അച്ഛന്റെ പെങ്ങടെ മകനാ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു നിനക്ക് ക്ക് എന്തെലും പഠിക്കാൻ പൊക്കൂടേ ആഹ് എല്ലാരും പോവ്ണ് ണ്ട് ഏഹ് നിൻക്ക് പൊയ്ക്കുടെ അത് പോലെന്തേലും കോഴ്സ് സ്സ് എടുത്തിട്ട് പൊയ്ക്കൂടേ. ഓഹ് യോ യോ പൊ പോൻ പറ്റത്തില്ല കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ലന്ന് അമ്മ പറിയ അമ്മന്ന് പറയാ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അതോണ്ടന്നെ ശവൻ ആള് ഭയങ്കര ഒരു ഇതാണ്.
വികൃതിയാണ്.
വികൃതിയാണ് പിടിച്ചാ കിട്ടത്തില്ല വേറൊരു ജൻഡ്ര ആണോ അവന്റെ ഭയങ്കരുദേഷ്യം വന്നു കഴിഞ്ഞാല് അവനെ പിടിച്ച കിട്ടില്ല അവൻ വിചാരിക്കുന്ന എന്താണോ അത് അവന് കിട്ടിയിരിക്കണം.
ഉം ആഹ് ക്ലാ സ്കൂളിക്ക് സ്കൂളിൽ ചേർത്തികഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയ വൈന്നേരല്ലേ വരൊള്ളൂ അപ്
ആഹ് അതെ ആഹ് ആ ഞാനതാ അയേരു ആഹ് യി അഞ്ചാറ്കൊല്ലായിലെ എന്തായാലും ഈ ഒരു കൊല്ലം കൂടെ പോട്ടേന്ന് വിചാരിച്ച ഞാനൊന്നും പിന്നെ ചോയിക്കാനും മിണ്ടാണ്ടങ്ങനെ നിക്കാണ്. ശേ എല്ലാർക്കും പ്ലസ് ടു കഴിഞ്ഞു. ഉം ആ നമ്മക്കൊരു ആഗ്രഹം തോന്നൂല്ലേ എല്ലാരും ഇങ്ങനെ ജോലിക്ക് പോന്നന്റെ കൂടെ
ആഹ് അല്ല ഒരുപാട് നമ്മള് സമ്പാദിച്ചുകൊണ്ടല്ല നമ്മടെ ചെറ് ചെറിയ ആവി ശ്യങ്ങൾക്ക് മറ്റുള്ളോരെട് ത് ന്ന് മേടിക്കണ്ടല്ലോ. അല്ലാണ്ട് ഓര് പാട് സമ്പാദിച്ച്
മുമ്പി തന്നെ കൈ നീട്ടണ്ടല്ലോ
അതന്നെ പറിണത് നമ്മൾടെ ചെറ് ചെറിയ ആവിശ്യങ്ങള് എന്തെങ്കിലും നമ്മള് പേഴ്സണലി നമ്മക്കെന്തെങ്കിലും ഒന്ന് വാങ്ങണം ആഗ്രഹ ഗ്രഹം ന്ന്ണ്ടങ്കി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും മറ്റുള്ളവരോട് കൈനീട്ടണ്ടല്ലോ
നീട്ടണ്ട അതാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ആഹ് എന്താ എന്നാലും ഇപ്പ നമ്മളൊന്ന് വിടാൻ അവർക്ക് കൂടെ താല്പര്യം ഇണ്ടെങ്കില എന്നാ നീ പൊക്കോ. കൊച്ചുങ്ങളെ എങ്ങനെലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു സപ്പോർട്ട് വാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ആണെ
ആഹ് ഇത് അമ്മായിമ്മീം ഇല്ല ഹസ്ബൻഡും ഇല്ല. അല്ലെങ്കി പുള്ളിയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം. മനസ്സിലാക്കി കൊടുക്കണം.
അയിന് എനിക്ക് പുള്ളിക്കാരനോട് പറയണങ്കിൽ തന്നെ പുള്ളിക്കാരനെ കിട്ടൂല. നമ്മള് ഒറങ്ങി കഴിഞ് ട്ടാണ് പുള്ളിക്കാരൻ കേറി വരുന്നത് നമുക്കൊന്നും സംസാരിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. പുള്ളിക്കാരൻ വന്ന ഫോണ് താഴെ വെച്ചിട്ടു നേരല്ല പണിയാൻ ഇങ്ങനെ വിളിച്ചോണ്ടി അവർക്ക് പൈസക്ക് വേണ്ടിട്ട്. അപ്പൊ താഴെ വെച് ചിട്ട് ഒരു നേരം കിട്ടത്തില്ല അപ്പ നമ്മൾ ഒന്ന് അടുത്ത് പോയിരിക്കുമ്പഴത്തേക്കും ആരോടെങ്കിലും ചൂടാവായിരിക്കും. പണിയാരോട് ചൂടായിരിക്കും. അപ്പം ആ ഒരു പുറകെ നം ആഹ് രസ നമുക് ൻക്കെന്തേലും പറയാൻ പറ്റോ. ഈ എപ്പൊ പറഞ്ഞ ശെരിയാവില്ലന്ന് പറഞ്ഞ നമ്മള് പിന്നെ പോവോ വിടന്
എത്ര മണിയവുമ്പോഴേക്കും വരും?
ഇപ്പൊ ഒരു അഞ്ച് അഞ്ച് ആറു മണിയ ആകുമ്പോത്തേക്കും വരും പിന്നെ കൊർച്ചേരം ടിവി കണ്ടോണ്ടിരിന്ന് കുളിച്ച് കഴിയുമ്പത്തേക്കും അദ്യം പോകും പിന്നെ ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം വരും ഇപ്പ കളിയും കൂടെ ഉണ്ടല്ലോ.
ആഹ് അതെ അതെ.
ചിലപ്പേ പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട്മണി കഴിഞ്ഞ ദിവസം മിനിയാന്ന് എങ്ങാണ്ട് ഒരു മണി
ഹാവു
ഉം നമ്മള് ഉറങ്ങിട്ടുണ്ടാവും തന്നെ വാല് തുറന്ന് കേറിക്കോളും
ഞാൻ ഒറങ്ങിട്ടില്ലെങ്കി തൊറന്ന് കൊട്ക്കും അല്ലെങ്കിൽ പിന്നെ അമ്മപ്പിവിടില്ല അമ്മ തിരുവന്തപുരത്താണ് അമ്മ നാളെ രാവിലെ വരുത്തുള്ളൂ അമ്മ പോയിട്ട് ഒരാഴ്ചയായി അനിയത്തിടെ ഡെലിവറി കഴിഞ് ല്ല ഹസ്ബൻ്റിന്റെ അനിയന്റെ വൈഫിന്റെ കഴിഞ്ഞു അപ്പോ ഡിസ്ചാർജ് ആയി മിനിഞ്ഞാന്ന് വീട്ടിലെത്തിട്ടെള്ളു
ആഹ് ആഹ്
പിന്നേ ഇന്നലൊന്നും വൈകിട്ട് വരാൻ ടിക്കറ്റും കാര്യങ്ങളൊന്നുംല്ല ഇന്ന്പ്പോ ടിക്കറ്റെട്ത്തിട്ട്ണ്ട് അത്പ്പോ വൈന്നേരഞ്ച് മണി ആവുമ്പഴേ കൺഫോമാവുള്ളു
ആഹ് ആഹ്
നാണേ അവര് വരും വൈകിട്ട് നാളെ രാവിലെത്തും
ആഹ്
പ്പ അങ്ങനെ കാണും
ഏഹ്
തൊഴിലുറപ്പിന് പോണെങ്കി അടിച്ചത് കിട്ടിട്ട് വേണം പോവാന്
എന്ത് കിട്ടിട്ട് വേണന്ന് അട്ത്തത് വർക്കോ വർക്ക് കിട്ടിട്ട് വേണന്ന്ല്ലേ
ആഹ് നമുക്ക്‌ ഒരു അടിച്ചൊക്കെ കിട്ടുല്ലോ ലിസ്റ്റടിച്ച് കിട്ടുല്ലോ
ആണൊ എനിക്കറിയില്ല അതെങ്ങനെന്ന് ആഹ് അല്ലിപ്പീ മഴക്കാലായതൊണ്ട് പിന്നെ ഇണ്ടാവോ
ആഹ് ആഹ് ഉണ്ടാവും ചെലട്ത്തുണ്ടേ ചെലട്ത്തുണ്ട് ആ ഉണ്ട് ഉണ്ട് ണ്ട് ചെലട് തൊകെണ്ട് പ
ആണോ ആഹ് ആഹ് ആ ഓഹ് ഓഹ് മറ്റേ ഗവൺമെന്റ്ന്ന് നമ അയ്ന്റെ ലിസ്റ്റ് കിട്ടുണ്ടാവുലെ പഞ്ചായത്ത്ന്നോ ഗവൺമെന്റ് എങ്ങനെ ഓഹ് ഓഹ്
തക്ക പർഞ്ഞിട്ട്
ആഹ് ആഹ്
പണിയുണ്ട്ന്നൊക്കെ പർഞ്ഞിട്ട് കണക്കും ലിസ്റ്റുക്കെ കിട്ടും ആഹ് ഇപ്പല്ലെ അരേലും ഈ മേറ്റ് മെയ്നാ മെയിനാട്ടോരാള്ണ്ടാവും അവര് പോയി പണി കണ്ടു പിടിച്ച് ഇന്നട്ത് പണി ഇണ്ടെന്ന് പോയി പഞ്ചായത്തി പോയി അപേഷ് കാര്യങ്ങളും കൊടുത്താലേവർക്ക് കിട്ടുള്ളൂ ഇപ്പ പ്പൊ കൊർചെ രണ്ടാഴ്ചയോളായിട്ടില്ല അപ്പ അതുകൊണ്ട് മ് അതുകൊണ്ട് കഴിച്ചില്ലായി അവിടെ പോവാൻ വേണ്ടി അല്ലെ രണ്ടാഴ്ചത്തേ പണി പോയേനെ
പണികളഞ്ഞിട്ട് ഞങ്ങളൊരു പരിപാടില്ല ആഹ് ശരി ഓക്കെ ഓക്കെ ആഹ് ശെരി ഓഹ്